ഹലോ ഹലോ ഹലോ ആഹ് ഇപ്പൊ കേൾക്കണ്ട് പിന്നെ എന്താ ഫുഡ് ആഹ് ഫുഡൊക്കെ ആയോ റെഡി ആയോ
ഫുഡ് ഡോക്കെ റെഡിയായി കഴിച്ചോണ്ടിരിക്കുന്നു
ഉം ആ എന്താ ഉണ്ടാക്കി ഇന്ന്
ഇന്ന് ചീരതോരൻ തളിപ്പ് ഉണ്ട് ചീര താളിച്ച് ത്ണ്ട് പിന്നെ പരി പ്പ്‌ വേവിച്ചു വെച്ചതുണ്ട്
ഉം അതെന്താ രണ്ട് കറിയൊക്കെ
അതങ്ങനെ ഇണ്ടായപ്പോ ഉണ്ടാക്കി ഉം അല്ല അവ വെറ്തെങ്ങനെ ഉണ്ടാക്കിണ്ട അപ്പൊ ഇങ്ങനെ ചീര ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാർക്കും ഇഷ്ടാ ണ് അപ്പൊ എണ്ടാക്കി ഇനിക്കും കൊറേ ഇഷ് ഉണ്ടാക്കിട്ടോള്ളൂ ക്വാണ്ടിറ്റി കിട്ടിയില്ല ഉം മടികൾക്ക് വേണ്ടി കൂട്ടാലോ
ഉം ഉം ഞാനേ വിചാരിച്ച ആരൊക്കെ ആ ആർക്കെങ്കിലും പറ്റാത്ത ഉണ്ടോന്ന് ഒരു ഭക്ഷണം ഒരാക്ക് പറ്റിയില്ലേ ഒരാക്ക് ആ
ആഹ പിന്നെ നമ്മുക്ക് ഇണ്ടാക്കാൻ മടിയണല്ലോ ആ മീ അങ്ങനെ
അച്ചാറ് എന്ത ഇങ്ങളെന്നെ ഉണ്ടാക്കിയതാണോ
ആ അച്ഛാണ്ടാക്കിയതാ ഇവിടെ മാവ് മുറിച്ചിരുന്നു അപ്പൊ മാവിലേ മാങ്ങാച്ചാറ് ഉണ്ടാക്കി
ഉം ഞങ്ങള് എന്താ ആ രണ്ടീസം മുന്നേ ഇത്ണ്ട് നാരങ്ങ ഇണ്ടായിന്നു എന്താ ഇവിടെ ഇളച്ചന് കൊറച്ച് തിരൂരില് കടേക്ക് സാധനം എടുക്കാൻ പോയപ്പോ ഇവി ഇതൊക്കെ നമ്മള് കടയിലൊക്കെ ഭയങ്കര റേറ്റ് ആണലോ നാരങ്ങക്കെ അവിടെ കൊറച്ച് കൊറവാണെന്ന് പറഞ്ഞിട്ട് നാരങ്ങ കൊറെ കൊടുന്നീ കൊറേസ ആയി ഫ്രി അപ്പൊ മിനിഞ്ഞാനത്തെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി ഞാനും ഉമ്മീം കൂടി അച്ചാർ ഇട്ട ഇൻക്ക് നാരങ്ങ ച്ചാർ ഇഷ്ടല്ല പക്ഷെ ഭയങ്കര ഇഷ്ട മാങ്ങച്ചാറ് നല്ല ഇഷ്ട
നാരങ്ങച്ചനക്കല്ല ഇഷ്ടം ബിരിയാണിക്ക് മ് ബിരിയാണിക്കെ കൂട്ടി കഴക്കാനുള്ള രസം നാരങ്ങ
എന്ത് ഉം ആ അതൊരു ചെറുതായിട്ട് കയ് പ്പുണ്ടാവൂല അപ്പൊ എൻക്ക് വല്ല്യൊരിഷ്ട ഇഷ്ടല്ല. ഉം ചെറുതാ ഇതിപ്പോ യൂട്യൂബിൽ നോക്കിയിട്ട് മതിരൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ടൊക്കെ ഇ ണ്ടാക്കിയിട്ടുള്ളത്. ടേസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടു ദിവസായി ഒന്ന് സെറ്റ് ആയിക്കോട്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ചതാ
അഞ്ചാറു കാരക്കെ ക്കെ കൂട്ടിട്ടാ മതി എന്നാ കൊഴപ്പം ഉണ്ടാവുല്ല മധുരൊക്കെ കൂട്ടി എന്നിട്ട് അത് എന്ത്‌ ചെയ്യും അതിന്റെ ചമർപ്പ് അറില.
ഉം ഇത് എന്നിട്ട് എന്റെ നാത്തൂന്റെ അവിടെ വീട്ടിലിങ്ങനെ മാങ്ങച്ചാറുണ്ട് ട്ടോ അപ്പൊ ഞാൻ വീട്ടില് പോയാൽ ഒരു കുപ്പി കഴിഞ്ഞു പിന്നെ ഓൾ വീ ഇട്ടിട്ടുണ്ട് പാത്രത്തൊന്നും ഇങ്ങനെ എടുക്കും കുപ്പിയിലൊന്നും ഇട്ടക്കാൻ ഒഴിവില്ല അപ്പൊ അയിന്ന്ങ്ങനെ എടുത്തിട്ട് അത്ണ്ടേ പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട ആ ഇവട്ക്ക് കൊണ്ടരണം ക മറന്ന് പോന്നു ഇവ്ടെ നിന്നാലും പെട്ടെന്ന് കാല് എനിക്ക് ഇടാനും മടിയാണ് പക്ഷെ അതുപോലെണ്ട റെഡി ആവില്ലാന്ന തോന്ന അവൾ ഇട്ട പോലെ നാത്തൂന് ഭയങ്കര എക്സ്പേട്ടാണ് പിന്നെ ഇവിടെ പിന്നെ ഭക്ഷണംന്നും ഞാന് രാവിലത്തെ കടിയൊക്കെ ഞങ്ങൾ ഇണ്ടാക്കും അല്ല ഫുഡ്‌ ഒക്കെ അധികം ഉമ്മ തന്നെയാ ഉണ്ടാ ഉമ്മ ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യുന്നല്ലാതെ
അ ആ ഉം
അയിന് ഭക്ഷണന്നും സെര്ക്കും ഇപ്പളും റെഡിയകീല്ല രാവില്ത്തെ കടിയൊക്കെ ചെയ്യുട്ടോ അപ്പൊ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി ഒരു മടിയാ
ഉം ഉം ഉം
പിന്നെന്താണ്.
എനിക്ക് ബിരിയാണിക്കൊക്കെ അച്ചാറ ഇഷ്ടം
ആ
അയിത്തെ മസാല ഒന്നും കൂട്ടൂല്ല കൂട്ടും പക്ഷെ അയ്ലേറെ അച്ചാറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം നാരങ്ങ അച്ചാറ്. മങ്ങച്ചാറൊക്കെയുണ്ടെങ്കിൽ കൂട്ടി കൊയിക്കാനല്ലിഷ്ട മസാല കുട്ടി അധികം കഴിക്കാറില്ല പിന്നെ അച്ചാറ് അച്ചറ് നമ്മൾ ഇടണ്ട് ഇപ്പൊ ഇന്നാളത്തെപിന്നെ മാങ്ങഉപ്പി ഇട്ടതും മാങ്ങച്ചറുക്ക ഞാനും സ്വന്തം തനിയ നേത അച്ചാറൊക്കെ പിന്നെ കുക്ക് എല്ലാ സാധനവും ഞാൻ കുക്ക് ചെയ്യും അങ്ങനെ ഞാൻപഠിച്ചഅതു പിന്നെ ഇഷ്ടമാണ് കുക്കിങ് അതും ഇതുമൊക്കെ നോക്കി ട്രൈ ചെയ്യും ഞാൻ വീട്ടിലെത്തിയപ്പോ ചോദിക്കും വേണ്ട വെറൈറ്റി ഉണ്ടാക്കാന്ന് ചോദിച്ചാ എന്നോട് എന്നാ തുടങ്ങിയന്റെ ഒരു വറൈറ്റി പറയും എന്നോട്
ഉം ഉം ഞാന അതുപോലെ വീട്ടില് പോയാനൊക്കെ എന്തെലും സ്നാക്സ്ക്കെ നോക്കുട്ടൊ അല്ലാതെ ഉ
സ്നാക്സും രാവിലത്തെ റെസിപ്പിയും ഒക്കെ നോക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആയിട്ട എന്തെങ്കിലും ഇണ്ടാക്കാൻ കഴിയോ ഇപ്പ ചപ്പാത്തിക്ക്ണെങ്ക എല്ലർക്കും വലിയ ഇഷ്ടല്ലാത്ത സാധനമാണല്ലോ അപ്പൊ പിന്നെ അത് ചെലവാകാൻ വേണ്ടി എ അങ്ങനെന്തോ ഇണ്ടോന്ന് നോക്കും യൂടൂബിലൊക്കെ നോക്കി അത്ങ്ങനെട്രൈ ചെയ്യും നമ്മള വീട്ടിലല്ലേ അപ്പാ
നിങ്ങള് അവിടെ പ്രത്യേകിച്ച് എന്തേലും സ്പെഷ്യൽ ആയിട്ട് ഫുഡ്ണ്ടോ
സ്പെഷൽ ഇല്ല സാദാ ചോറുംങ്ങനെതന്നെഅതുപോലെ തന്നെ അല്ലതൊന്നുംല്ല ചില ഭാഗത്തൊക്കെ ഉണ്ടാവും അങ്ങനെ
ഉ ആ ബിരിയാണിഒക്കെ എങ്ങനെയാണ് ചിക്കനൊക്കെ പൊരി
രണ്ടും ഉണ്ടാക്കും ചിക്കൻ പൊരിച്ചാണ് ഉണ്ടാക്കും അല്ലാത ഉണ്ടാക്കും നിങ്ങൾക്ക് ഇഷ ഇഷ്ടംചിക്കൻ പൊരിച്ചനാണ് അതിന്റെപച്ച ചുവ ഉണ്ടാവൂലല്ലോ
ഉ എനിക്ക് അതാ ഇഷ്ടം ഉ ബീഫ്പിന്നെ എനിക്ക് ആ ബീഫ് പിന്നെ എനിക്ക് പറ്റൂല
ഉംഉം
അതുകൊണ്ട് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് വെറൈറ്റ വേറെ ഉണ്ടാക്കുക സെപ്പറേറ്റ് അതിന്ന് മസാല കോരീട്ട് അതിലേക്ക് ചിക്കൻ ചിക്കൻ ഇടും അല്ലെങ്കി എഗ് മുട്ട ഇടും
വന്ന അതിൽ കുടുങ്ങിയാലൊന്നും കുഴപ്പില്ല
അതിന് എന്താ ഇത് വേറെ വേവിച്ചിട്ടാണ് ഞങ്ങൾ ഇടല് ആ ഞങ്ങൾ കുക്കർ കുക്കറിൽ വേവിച്ചിട്ടാണ് മസാലയിലേക്ക് ബീഫ് ഇടല് അപ്പോ ബീഫ് ബീഫ് മുന്നേ ആയിട്ട് വേറെ പാത്രത്തില്ൽ കോരിയക്കും എനിക്ക്
എന്നിട്ട് പിന്നെ ബീഫ ഇടും എന്നട്ട് ഇന്റതേക്ക് പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചെയ്യും അല്ലെങ്കിൽ മുട്ട പുഴുങ്ങീട് ആഹ് അങ്ങനെയൊക്കെ ചെയ്യും
ബിരിയാണിയക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടബീഫ് ബിരിയാണിയ അത് വെച്ചാല് എനക്ക്ന്നും കൂടി ഇന്റെയ ഒന്ന് കംഫർട്ടിട്ടോനക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഞാ ഉണ്ടാക്കിയല് ടേസ്റ്റ് ആയി തോന്നാം ബീഫ് ബിരിയാണി പിന്നെ ഇവിടെ അധികം ബീഫാ കൊണ്ടര്‌ല് കോഴി കൊറും തന്നെ വാപ്പാക്ക് ബീഫ് നമു അപ്പൊ കൂട്ടല്ല അപ്പൊ പിന്നെ ബീഫ കൊണ്ടുവരാ അപ്പ അധികം ഇപ്പ ബീഫ് അധികവുബീഫിനബിരിയാണിയ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആയ തോന്നും അത് ചിക്കൻ ബിരിയാണി വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ് ഒരു രസം ഉണ്ടാവൂലേ ഇപ്പൊ പൊരിച്ച് വെക്കും അപ്പൊ ടൈമ കൊറെ എടുക്കും പൊരിച്ച് വെക്കുമ്പോ കുറച്ച് ടൈം എടുക്കും ഏട്ടു മസാല
ഉ നിങ്ങളങ്ങനെ ബീഫ് ബിരിയാണി നേരിട്ട് അതിലിട്ട് വേവിക്കുക
ഏ സബ്ക്റ്റ് നമ്മള് ഉല്ലോ ഉപ്പ മോളും മഞ്ഞളും മല്ലിയും ചതിക്കല് മേശം എടുത്താണ്ട നെയ്യും കുക്കറില ഇട്ട് വേക്കും സദാ ഏ എന്താണ് സാധാരണ നല്ല വേവന് തന്നെ ഞാന് ഇതാക്കും നല്ല ഉപയോഗിച്ചു അന്ന തന്നെ
ഉം ഉം
എന്നിട്ട് പിന്നെ മസാലൊക്കെ വാട്ടിയതിനന് ശേഷം ഉള്ളിയും തക്കാളിയും വെുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെുക്കിയതൊക്കെ വാട്ടിയതിനന് ശേഷം ബിരിയാണി മസാലഇട്ടതിനുശേഷം എന്ത് യ്യും ഈ ഇടടും വെള്ളക്കടയി കണ്ടു ഇട്ടതി മേല കൂടെ നമ്മൾ ഉീച്ച തൻ തളുപ്പിച്ചുറ്റി വെക്കലാണ് നമ്മള് സാധാരണ കുറച്ച്രെ കൊെക്കുമ മാതിയാ ഞാാന് എന്തേലും ബിരിയാണിക്ക് ഇതാക്ക അല്ല
ആ ഇവിടെ അ തന്നെ ചില നാട്ടിലൊക്കെ എന്താ അങ്ങനെ നെയ്ച്ചോറ് പോലെ ആക്കി അയക്ക് മിക്സ്ചെയ്യൂ കാരല്ലേ
ഉം അതാ എളുപ്പം പറ ഇവിടെ ഉമ്മാക്കൊക്കെ എളുപ്പം ആകാരം പക്ഷെ എനിക്ക് കമ്പോട്ടില്ല എനിക്കറിയ അഥവാ വെള്ളം കുറഞ്ഞാലും പണി അടി പിടിക്കും ചെയ്യും ഇതാ നമുക്ക് പാകത്ത് പോവനൊക്കെ നമുക്ക് ഊറ്റും ചെയ്യാം മറ്റേ ഇത് വെള്ളം പോരാണോ കുറവാണോ ഒക്കെ നമുക്ക് മനസ്സിലാക്കും ബുദ്ധിമുട്ടാ അപ്പ എന്റെ അവിടെ വീട്ടിലൊക്കെ തളപ്പ ചുറ്റി വെക്കല് അപ്പൊ ഞാനും ഇവിടന്നന്ന് തളപ്പ ചുറ്റിെക്കുമ്പിലൊക്കെ വെക്കയാണെങ്കിൽ
ഉ മന്തിയൊക്കെഉണ്ടാക്കാലാണ്ടോ
മന്തി ഉണ്ടാക്കുണ്ട് പക്ഷെ ഇവിടെ ഉമ്മാക്കൊന്നും വലിയ താല്പര്യമല്ല മന്തി ഉണ്ട് അപ്പൊ പെരുന്നാൾ ങ്ങത്രല്ല സാധാ വെള്ളിയാഴ്ച വേനൊന്നും ഉണ്ടാക്കൂല ബിരിയാണി ഉണ്ടാക്കാന്നല്ലാതെ ആരോ എന്നാലും പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കും മന്തി അതപോലെ പെരുന്നാക്ക് മന്തി ഉണ്ടാക്കും ബിരിയാണി ഇണ്ടാക്കും രണ്ടു വർഷംണ്ടാവും അന്നാ മതി ഉണ്ടാക്കല്
ഉം എനപ്പും മന്തി വല്യ താല്പര്യൊന്നുമല്ല എന്നാലും കൊഴപ്പല്ലട്ട സോസുകളെണം
ഉ ഉ മന്തി നമ്മടെ എല്ലാവർക്കും കുട്ടികക്കൊക്കെ ചോദ പെരുന്നാളായ മന്തില്ല മമ്മേ ചോദിക്കൂ കൂട്ടികളെ എല്ലാർക്കും മന്തിയാ വേണ്ടേ ഇത്ത ദോസവും കാര്യങ്ങളൊക്കെ ബിരിയാണി ആക്കും വേ ബിരിയാണിന്റെ പേരിനെ ഇത് ഇണ്ടാക്കാന്നള്ളു
പക്ഷെ അധിക വീട്ടിലും ബിരിയാണിയാണ്ട്ടണ്ടാക്ക പത്തില വീട്ടില മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കള്ളു അധികം വീട്ടില ഉ ബിരിയാണി തന്നെ ഉണ്ടാക്കും
അങ്ങനെ ആയിത്തടങ്ങീ മന്തി ആയി തുടങ്ങീ മന്തി അല്ലെങ്കിൽ എന്താ ഫ്രൈഡ് റൈസ് അങ്ങനെ പല പല സാധനങ്ങളുണ്ടല്ലോെ എന്റെ കഴിഞ്ഞടപ്പ എന്റെടെ എന്താണ് വേറെന്തോ ചോറയ രസുള്ള ചോറനി കുക്കർ ചോറന്നെ ഞങ്ങ വരുന്ന ഞാനും ഉസ്ബ ആഹ ഫുർമൽ സുർബിയണി അത് ഞാൻ തിന്നോക്കല കേട്ടോ ഇപ്പൊ ഇ കൊറച്ചുന്നെ കുർമന്തിണ്ട പച്ചി ഇപ്പൊ ചല ഉക്കയോ അവിടെ ഗൾഫിലൊക്കെ വന്ന കഴിഞ്ഞാല് ഞ നന്നായിട്ട് ഉപ്പയും അവിന്ന് പുറമന്തിയും പിന്നെ വേറെ എന്തോ ഒരു ബിരിയാണിയുടെ പേര് തെ അപ്പൊ കഴിഞ്ഞണ്ടാക്കി ബിരിയാണിയം പേര് ഓർമ്മ നല്ല ടേസ്റ്റിനെ ആണ് ഞങ്ങൾക്കായിട്ട് അപ്പം പൂക്കലോടെ വെച്ച് അഞ്ചിറ്റൂടെ ഉണ്ടാക്കിയതാണ് ഞങ്ങള്ൾ വരുന്ന നേരം നോക്കിയാണ് വരണാക്കെ ചൂടോർക്ക ക കഴിച്ചാല ടേസ്റ്റ് ഉണ്ടാവുള്ള അപ്പൊ എന്ത ടേസ്റ്റായി സാധനം
ചൂട ചൂടടെ കൊടുക്കണം
ഉം ആ അന്താ നാല ടേസ്റ്റ് പോോ
ആഹ ചൂട അറിയാതെ രസല്ല ശ എന്താ വൈകുന്നേരം എന്താ ഉണ്ടാക്ക സ്നാക്സിനൊക്കെ
ഉം അങ്ങനെ പ്രത്യാേകിച്ച് ഒന്നും ഉണ്ടാക്കല്ല ചെലപ്പൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും ഹസ്ബൻഡ് എങ്കിലും കൊണ്ടുവരാാനെങ്ക ഉണ്ടാക്കും
ഉ അല്ല മക്കൾക്ക് ചായക്ക് ഒന്നും
ഒക്കെ ബേക്കറി ഇല്ലെങ്കി ബേക്കറി ഇല്ലെങ്കിൽ ഒക്ക ചായയും വേണ്ട എന്റെ സിസ്റ്ററെ ബേക്കറി ഉണ്ടെങ്കിൽ ചായണോ കണ്ടുതെങ്കി ചായ വെച്ചോ ഇന്ന എന്തെങ്കിലും പഴോ എന്തെങ്കിലും കണ്ടാവും കഴിക്കാനും വീട്ടിൽ തന്നെ വായന്തൊക്കെ ഉണ്ടായത കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവലുണ്ട് പച്ചക്കളിലൊക്കെ
ആഹ
മരുപിന തന്നെ വേഗം ചോറ് കൊടുക്കും ഞാന്ൻ
ഉം
ആഹ്
എന്താണ് വേറെന്നും ഇല്ല എന്നാ നോക്കട്ടോ
ആഹ്